ഓഹ് കേക്ക്ണ്ട് കൊത്ക് കടിച്ചിട്ടേ ഏഹ്
ടേ ടേസ്റ്റ് ണ്ടായിനോ?
ആഹ് ഔ യ നല്ല ഞാൻ ങ്ങട്ട് ന്റെ പുതിയാപ്പ്ൾനോട് പർഞ്ഞേ പിന്നെ ഏട്ന്നാ ങ്ങക്കീ അച്ചാറ് കിട്ടിയേ ന്തോ രസം ന്ന് ഇയ്യാദ്യരു കു പ്പിം കൂടി വാങ്ങണട്ടോ പർഞ്ഞ് ഞാന് അഅ് വടെ രണ്ട് മൂന്നീസം നിന്ന്ട്ടുള്ളൂ അ പ്പോത്തും കഴിഞ്ഞും ചെയ്ത്ണ് ആ അച്ചാറ്
ല്ലെ ആഹ് ആ
ദാ ഒര് മദിരും ആഹ് മദിരും പിന്നെ പുളിയു പുളി ഓവറില്ല്യതെ എരും, മധ്‌രും, ഉപ്പും, പുളിയൊ ക്കെള്ളൊര് അച്ചാറ് നല്ല രസണ്ട് ന്ന്ട്ട് ഇവല് ആഹ്
ക്ക് വാണ്ടെ മാത്രം അയില് പറഞ്ഞ്ങ്ങാണ്ട് അത് മാത്രം അങ്ങനെ കൊട് ന്നേരും ഓര് ഇങ്ങനെ ഇനിപ്പോ അച്ചാറാള്ണ്ട് ഇനിപ്പോ സോപ്പും പൊടി അങ്ങ ത്തൊന്ന് ഓരോന്നൊക്കെട് ക്കണന്ന്ണ്ടെങ്കി അങ്ങനെര്ത്താ. അങ്ങനത്തൊര് ഇത് മാണെങ്കി അങ്ങനൊന്ന് ചെയ്തോക്കിയാ മതി.
ആഹ്
ഉം അപ്പൊ ടേ ടേസ്റ്റ് ഇല്ലതാവുമ്പോ നമ്മളങ്ങനെ കയി ക്കോലോ, വെറുതെ പൊറത്ത്ന്ന് വാങ്ങ്ണെ
മ ഈ മക്കള് വെറുത വാ അച്ചാറ് കൂട്ടാത്ത ഓല് ആ അച്ചാറ് കോരി തിന്ന് തീർത്ത് രണ്ടാളൂടി.
ആഹ് അത് ശെരി ആഹ് ഈ രണ്ടിലും ഐഡ അടിച്ചോക്കിയാ മതി ഇങ്ങൾക്ക് ഇങ്ങള് നല്ല ആക്റ്റീവാവും ഇന്നാല് ഇൻക്ക് കേട്ടിട്ട് നല്ല ഒര് ആക്റ്റീവായ ലേ ഏഹ് ലീഡറായി മാറും തോന്ന്ണ് ണ്ട്.
ആഹ്
എത്രയോ ആൾക്കാര്ത് ഇൻക്കിപ്പോ മൂന്ന് കോയിന് കി കിട്ടീല്ലേ മൂന്ന് കോയിന് കിട്ടി. ഹ്മ്മ് അത് അത് ഇതീന്ന് മറ്റേ ഡയമണ്ട്ന്ന് ഡയമണ്ടിലാ ആ കോയിനൊക്കെ ഉള്ളത് മറ്റേല് ഓരോ ഫണ്ടേള്ണ്ട്ട്ടോ കാറ് ഫണ്ട് ഇണ്ട് അങ്ങനെയൊക്കെല്ലേണ്ട്. പക്ഷെ ഇത് ഹ്മ്മ് കോയിനാണ്. കോയിന് കിട്ടി ഫസ്റ്റ്, ചെറുതാണ് ഇന്നാലും നമുക്ക് കിട്ടുമ്പോര് സന്തോഷാണല്ലോ. നമ്മക്ക് നമ്മള് നേടിയെടുത്തതാണല്ലോ അതൊ
ക്ക്പ്പം സമ്മാനം കിട്ടിയെ പെന്നിന്റെ മൂടി ആയാലും
ഇന്നെ അത് ശരിയാണ്. നമ്മള് നേടിയെടുത്തതാവുമ്പോ പ്രെ തേച്ച് കഷ്ടപ്പെട്ട നാടിടുത്തതാവുമ്പോ വീട്ടിലിരുന്ന്
അതേപോലെ നമ്മളെ എന്തേ കൃഷിയൊക്കെ ചെയ്ത് ടൈമില് അയിമല് പൂവും കായ് ഒക്കെ വരുന്നത ക്കണ്ടി ആ ഒക്കെ എന്തോ ഒരു വല്യയൊരു സന്തോഷയ്ക്കാരം ഇൻക്ക് അങ്ങനത്തെ ഭയങ്കര ആരംഭം ഞാൻ ഈ അമ്മളുണ്ടല്ലോ കടകളിന്നൊക്കെ എന്തെങ്കിലും ഫ്രൂട്ട്സോ എന്തൊക്കെ കൊണ്ടുവരുന്നേ എന്തോ വെറൈറ്റി ഫ്രൂട്‌സ് ആയിരിക്ക ട് ഞാന് എന്ത് ചെയ്യും അ കഴിച്ചിട്ട് അതിന്റെ വിത്ത് മണ്ണിൽ ഇട്ട് മൊൾക്കോന്ന് അറിയാൻ വേണ്ടിട്ട് എല്ല ടസ്റ്റ് ചെയത് നോക്കും അയ്ല് ചെറു ചെൽതൊക്കെ ഉണ്ടാവ്ണ് പക്ഷെ ഇണ്ടായിട്ട് തയ്യായ വാട ഉണങ്ങിയട് പോവും
ആ ഞാൻ ഉം ആഹ ആഹ അതെ ഞാൻ ഇന്റെ മോളിലുള്ള ആളോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ അത് മാത്രം പറ്റ പറ്റുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒരു പറ്റിയൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലേ ഉം അങ്ങനെ എടുത്ത് നോക്കിയാൽ മതി എന്നിട്ട് ഞൻ അയിമ അടിച്ചരണ്ട് ഐഡിയ അടിച്ച തരണ്ട് അപ്പ ആരെങ്കിലും ക്കെ ഇനി താഴെ വരികയാണെന്നുണ്ടെങ്കനി താഴെ ഇങ്ങനെ അടിച്ച കൊടുത്താൽ മതിയല്ലോ ഉം അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാ മതി എന്താണ് നല്ലത് ഉം വെറുതെ ഇരിക്കല്ലേ ഏതായാലും ഉം ആഹ് പറയാൻ പറ്റൂല എത്ര ആൾക്കാര് എ ഞമ്മള് കരുതു വെയ് ഏയ് ഞമ്മക്ക് അതൊന്നും പറ്റൂല്ല ഞമ്മൾക്ക് അതൊക്കെ സെയ്യ്മടെ യ്കാരം എന്നിട്ട് അങ്ങനെ അങ്ങനെ കര് ജോലി ഇപ്പൊ ഞാ ഞാൻ കരുതും ഞാൻ ഇതിലാറെ നല്ല ആക്റ്റീവ് ആണല്ലോ പറയാനും ഇതിനൊ ഒക്കെ പിന്നെന്താ ഞാൻ കഴിച്ചിലാവാത്തങ്ങനെയൊക്കെ കര്തും ഇത്രയും തീരെ പറയാൻ വെക്കാത്ത ഓലെ അടക്കം ഇതിൽ പെട്ട് പത്തും പതിനഞ്ച ഉറുപ്പ്യൊക്കെ വാങ്ങണണ്ട ഞമ്മള അങ്ങനെ അന്തം വിടും ഓരോന്ന് നമ്മള് കര്തുംനമ്മക്ക് ഒന്നിന് വായ്യ
അന് അങ്ങനെയല്ല മ്മള് നമ്മള് വിചാരിച്ചതല്ലേ ഞമ്മക്ക് എന്തൊക്കോ കൈവുകൾ ഉണ്ടാവും ഞ
ഉണ്ടോ അതെ അതെ നമ്മൾ ഉപയോഗിക്കൂല ഉപയോഗിക്കൂലന്നുള്ളൂ ഉം ഉം അതെ നമ്മൾ ഉപയോഗിക്ക്ണില്ലതെ നമ്മളെ കഴിവുകൾ നമ്മൾ ഉപയോഗിക്ക ക്കണം ശെർക്കും
നമ്മളി പൊർത്തെർങ്ങി ട്ട് ങ്ങട് പ്രവർത്തിക്കണം അപ്പോളാണ് നമ്മക്ക് ഞമ്മൾ തന്നെ അത്ഭുതംപ്പെടും ഏ ഇത്ര കഴിവി ഇപ്പം ഇൻ
ഇൻക്ക്ണ്ടായിനോന്ന്ള്ളത് ശരിയാണ് ഞാൻ ഇത് ഇത് കിട്ട ഇത് ചെറുതാണെന്നുണ്ടെങ്കിലും ഈ അച്ചീവ്മെന്റ് നമുക്ക് ഓരടേന്ന് അവരെ എവിടെന്ന് വാങ്ങാൻ കഴിഞ്ഞോണ്ട് നമുക്ക് ഒരു സന്തോഷം എത്രയാണ് നമുക്ക് ചി ഏ അതാണ്
അതന്നെ
ചെറുതാണെന്നുണ്ടെങ്കിലും ഇപ്പോ നിങ്ങള് പറഞ്ഞ മാതിരിക്ക പെന്നാണ് നമുക്ക് കിട്ടണ എന്നുണ്ടെങ്കിൽ അതൊരു ഇപ്പൊ ഈ കുട്ടിയക്കൊക്കെ കണ്ടിട്ടില്ലേ വലി ച്ച ഫസ്റ്റ് ക്വസ്നൊക്കെ ഫസ്റ്റിട്ടിയാലും തിനൊക്കെ കണ്ടിട്ടില്ല ഓലെടുക്ക് സന്തോഷ അതേ മതിരിക്കാണ് ഞമ്മക്കെ
ഇന്റെ മോള് ഇന്റെ രണ്ടാമത്തോള് പിന്നെ ഓക്ക് മദ്രസില് ഇപ്പൊ മൂന്നില് ട്ടുള്ളൂ മൂന്ന് കൊല്ലും ഒന്നാം റാങ്കും രണ്ടാം സ മൂന്നാം റാങ്കും ഉണ്ട് ങ്ങട്ട് ഉസ്താ പെന്നും ബുക്കൊക്കെ കൊടുത് ല്ലേ വല്യോൾക്ക് കിട്ടൂല ങ്ങട്ട് ഓള് കളിയാക്കും അൻക്ക് പെന്നാ കിട്ടും അപ്പൊ ഞാ ഓളോ ഇവള് മറ്റോളോട് പറയും ഏ അത് ഇൻക്ക് കി കിട്ടിയല്ലോ അൻക്ക് അഉം കിട്ടിയില്ലല്ലോ പറഞ്ഞാട്ട് ഓല് രണ്ടാളും അങ്ങോട്ട് ഇങ്ങട്ടും
ആ ഇങ്ങട്ട് ഇങ്ങട്ട്
അപ്പം ഞാൻ പറഞ്ഞൊടുക്കും. ഉസ് താ ഉസ്താദായിക്കോട്ടെ സ്കൂൾന്ന് ആയിക്കോട്ടെ പെന്ന് എല്ലാരും മായ്ക്കാ റബ്ബർ കി ട്ടിയാൽ അത് ഞമ്മക്ക് വല്യ അഭിമാനാ. അത് കിട്ടാത്ത കുട്ടിയേള് ഇല്ലേ ഇങ്ങളെ എടേല്. അപ്പോലിക്ക് ഓലൊക്കെ ഇങ്ങളെ എത്ര അഭിനന്ദിച്ചീണ്ടാവും പറിം ഓലോട്.
ഏഹ്. കൊറച്ചൊക്കെ നമ്മളാക്റ്റീവ് ആവണം. നമ്മളെന്നും അടുക്കളേൽ ഒതുങ്ങ്യ നമുക്കൊന്നും ഉണ്ടാവൂല്ല. ഉം ഉം ഉം
ഞമ്മളെ പിന്നെ മക്കള് പെരാ കുടീ നർഞ്ഞു പർഞ്ഞാട്ട് ഇങ്ങനെ കയ്യല്ലേ.
അതെ അതെ
ഉഹും. ഞാൻ ഇന്റെ പുതാപ്പ്യൾനോട് എടക്ക് പറിം. എന്തെങ്കിലു ഒക്കൊരു പണി വാണം തെത് പിന്നെ ഒരാളന്നെ കയ്യുമ്പം ഞമ്മക്ക് ഞമ്മക്ക് എന്തൊക്കോ ആഗ്രഹങ്ങൾ ഉണ്ടാവും.
ണാല് എന്താ വെച്ചാല് ഇതൊക്കെ വീട്ടിലിരുന്ന്ങ്ങാണ്ട് ഉണ്ടാക്കണ പൈസ അല്ലാതെ നമ്മള് പുറത്തിറങ്ങി പൊറത്തെർങ്ണെന്നല്ല ഇതിനൊന്നും ഇതിനൊക്കെ പൊർത്ക്കറങ്ങി പ്രവർത്തിച്ച അയ്ലാറിം കിട്ടും. പക്ഷെ പൊർത്ത്ക്ക് അർങ്ങാതെ ഉം പൊർത്ത് ക്കർങ്ങാതെ നമ്മള് വീട്ടില് ണ്ടാക്ണത് അത് ഞമ്മളിപ്പോ പുറത്തേക്ക് എർങ്ണില്ലല്ലോ. ഓലക്ക്
എത്രയോ ആ ആൾ ആൾക്കാരുണ്ട് ഈ സാനം തോ പോനെ എർക്കിട്ട് പൊർത് കൊണ്ടോയി സെയിലെയ്യ്ണോല് പിന്നെ ഓരോ വീടുകളിലും ആളുകളോടും അ ഒരു പ്രത്യേക കഴ്‌വാ ട്ടോ അങ്ങനെ കയ്ച്ചിലാവ്ണത് ഉം
അങ്ങനിം കയ്ച്ച്ണാവ്ണോല് ണ്ട്. ഇത് ഇങ്ങനെ ഇങ്ങനെ ഇട്ത്ത് ഇബടക്കൊര് ഉസ്താദ് വരുട്ടോ. ഇന്നട്ട് ഈ പ്രോഡക്റ്റ് ഓര്ട്ക്കോല്ലോ. ഓൽക്കും ഓരൊക്കെ നല്ല ഇദായ്ക്ക്ണ് പർഞ്ഞു. മൂവായിരം പോയന്റ് ഒരു ഭാഗത്തും മൂവായിരം പോയിന്റ് മറ്റേ സൈഡിലും ന്നൊക്കെ ണ്ട് പർണു. അതല്ലേ. ആ മോല്യാര് എന്താ കാട്ട്ണ്ന്ന് വെച്ചാല് പിരിച്ചാൻ വരാണ്. എന്നിട്ട് പിരിച്ചാൻ വരുമ്പോ അത് ഓരോ സോപ്പ് കൊണ്ടരോല്ലോ ഓരോന്നും അല്ല അയിന്റെ കൊള്ളണത് ഹയ്ന്റെ സഞ്ചിയില് കൊളള്ണത് അത് കൊണ്ടൊരും ആഹ് ഇന്നട്ട് അതും കൊടുക്കും ഇന്നട്ടും അങ്ങനെ ഇണ്ടാ ക്കക്ക്ണ് പർയേ അങ്ങനെ പോയന്റായ് ക്ക്ണ് ന്നൊക്കെ പർഞ്
ഇവടെ ഇതേമായിരി ഞങ്ങളവെടെ ഒരു താത്ത ണ്ട് ട്ടോ. അത് ത് ഇങ്ങനെ എർക്കണല്ലാ. വീട്ടിലച്ചാറ് ഉണ്ടാക്ക്ണതാ. ഇന്നട്ട് അതെന്താ ചെയ്യല് അറിയോ, ഇപ്പൊ നമ്മള് ഇണ്ടല്ലോ കല്യാണത്തിന് പോണ്.
ആഹ്
അഹ്. ആ കല്യാണത്തിനൊക്കെ പോകുമ്പോ ഓര് കയ് കവറിലോ, ബേഗിലോ, സഞ്ചിയിലോ ആക്കിട്ട് പിടിച്ചും. ലേസട് ട്ടാട്ടി ഇന്നട്ട് അവ്ടെ അറിണ ചങ്ങായ് ച്ച്യേക്കും, പെണ്ണുങ്ങക്കും ഒക്കെ കയ്യ് ക്കാട് കൊടുക്കാ. ഇത് പുടിച്ചി ക്കൊ ഇജ്ജ് പൈസ ണ്ടാവുമ്പം തന്നാ മതിയർഞ്, നമ്മള് എതാലും കൊടുക്കാതെ ക്കൂല. കയ്യിലായാ പിന്നെ തിന്നാതെ പൈസ കൊടുക്കാതെക്കൂലല്ലോ. അയ് എത്ര കുപ്പ്യാണത് ചെലവാക്കല് അറ്യോ. അപ്പം ഞങ്ങൾ പറിം. അയ്നു വല്ലാത്തൊരു കയ് വെന്നേ ട്ടോ റിം. കാര്ണം ആരും ഇങ്ങട്ട് മാണോന്നൊന്നും അല്ല ചോയിക്കാ, ഇത് ഇജ്ജ് ജ്ജ് കൊണ്ടോയി കൂട്ട്യോക്കിയാ എന്തോര് രസാ. പീട്യേത്ത മായിരി മായൊന്നും ചേർക്കാത്താ പർഞ്ഞാണ്ടാണ്ട് കൊടുക്കും. ഇന്നട്ടെല്ലാ രും വാങ്ങും ചെയ്യും അത്. ആഹ് ഇന്നട് അപ്പം ചെലോല് കൈയ്യ്ള്ളോല് അപ്പം കൊടുക്കും. അല്ലാത്തോരോട് ഗൂഗിൾ പേ ന്നാ ചെയ്തെന്നാ മതിന്നൊ ക്കെ പർഞ്ഞാണ്ടാണ്ട് കൊടുക്കലാ.
ആഹ് അതൊരു കഴിവാണ്. ഞമ്മക്കത് മാനക്കേടേക്കാരം. കല്യാണത്തിലൊക്കെ പോന്ന്ങ്ങാണ്ട്
മുഴുവൻ ചെലവാക്കിയിട്ട് അവ്ടുന്നത് പോരും
പോരുല്ലാ അതൊക്കെ ഒരു കഴിവ് തന്നേണ് ഹ്ഹ്ഹ് നമുക്കത് പറയാന് ന് ഇതിന് എന്താറ്യോ വാണ്ട്യേ നമുക്ക് മൗത്ത് പബ്ലിസിറ്റിയാണ് വാണ്ട്യേത് തൊള്ളോണ്ട്ങ്ങെട്ട് തൊള്ളോണ്ട്ങ്ങെട്ട് പർഞ്ഞ് ഇട്ക് അതെ അതെ അതെ അതെ എന്നാ രഷപ്പെടും ന്നാ പലതിലും രഷപ്പെടും നമുക്ക്പ്പ പലതും അങ്ങനെണ്ട് രഷപ്പെടാം
കരീണ്‌ണ്ടേ ഒ
ആഹ് ഒർങ്ങി നീച്ചിക്ക്ണ് ഓയ് ഓയ്
ഒർങ്ങീച്ചാ പിന്നെ കൊർച്ചേരം ഓൽക്കൊര്
ആഹ് ആഹ് ഒന്ന് ഒന്ന്ങ്ങെട്ട് ആഹ് ബാ ബാ ബാ ബാ അള്ളാ ഇബെടെ ബെടെ ബെടെ അഹ് കാട്ടല്ലേ കാട്ടല്ലേ ഓളെ ഓള് ഒർങ്ങി നീച്ചാണേ ഒര് കുറ്മ്പേയ്ക്കാരം ആ കുറുമ്പ് മൂന്ന് വെയസ് മൂന്ന് വയസ് ഈ പത്തൊമ്പതാംന്തി ഉം പത്തൊമ്പതാംന്ത്യാണ് ബർത്ത്ഡേ
ആഹ് ഞ്ഞിപ്പ അംഗൻവാടി കൊണ്ടയാക്കണ്ടേ
കൊണ്ടെയാക്കണം ഒന്ന് കൊർച്ച് കൂ മയൊന്ന് ആഹ് മഴൊന്ന് അമരട്ടേര്തിക്കാണ്ടേ അങ്ങെനെ നിന്നതാണ് എന്താണ് കരെയെല്ലേ കരെയെല്ലേ ഇമ്മച്ചിണ്ട് ബടെ ഇമ്മച്ചിണ്ട് ഉം പിന്നെ കുട്ടി ഓളോ
ഓൻതാ ന്റെ ഒക്കെത്ത് മോന് മോന്
മോനാണ്ലേ ആഹ്
ആഹ് ഇൻക്ക് മൂത്തോല് രണ്ടാളും മോളാ ഓന് ചെറ്ത് മോൻ
ഇങ്ങെനെ കുറ്മ്പ് കാട്ട്വോ ഒ ഒർങ്ങി നീ
കു ആഹ് ഏ കുറ്മ്പാട്ടാനൊന്നും ഒയ്‌വ് ട്ട് കൊട്ക്കേല്ലാ വേം പാലൊട്ക്കെലാ
അങ്ങെനേനീ ഞാനാദ്യം ഇപ്പൊ പിന്നെ ഇപ്പം പാലുടി നിർത്ത്യാേണ്ടേ കൊർച്ച് എപ്ലേങ്കിലു ഒക്ക്ട്ട അല്ലെ നല്ല കുട്ട്യായി നീ നീച്ച് വെ രും ഇന്നിപ്പെന്ത്യാവാേ ഒർങ്ങ്യാ തന്നെ ചെ ആഹ് നേരാണ് ആഹ്
അത് പിന്നെ ഓൽക് അത്ഞ്ഞോക്കെണ്ടി ഞമ്മളാെർങ്ങ്യാലും അങ്ങൻ തന്നെ ഞമ്മക്ക് തലക്കെന്തോ ഒര് മന്തപ്പായി സ സമയത്ത് ഒർങ്ങ്യാല്
ആഹ് മ ഒരു ഒര് സെയ്സ് തേക്കാര് ഞമ്മക്കും അങ്ങൻ തന്നേണെല്ലോ ഞമ്മക്ക് എണീക്കാം തോന്നൂലല്ലോ ഉച്ചക്ക് ശേഷം ഒർങ്ങ്യാല് ഉം അതെ അതേ പോലെ അവൂ കടിക്ക്ണ്‌ണ്ടോള് അങ്ങനെ
അയ്ക്കൊ ഞാൻ വിളിക്കട്ടാെന്നാല് ആഹ് ആഹ്
ഉം